ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ.
ആഹ എന്തൊക്കെയുണ്ട് എല്ലാരും സുഖമായിട്ട് ഇരിക്കുവാന്നോ പനിയൊന്നും ഇല്ലല്ലൊ ആർക്കും.
ഇല്ല ഇല്ല ഇവിടെ പനി അങ്ങനൊന്നും ഇല്ല ഇന്നിപ്പോ പിള്ളേർക്ക് പോളിയോ കൊടുക്കുന്ന ദിവസം അല്ലേ
ആഹ ആണാണ് ഇന്ന് പോളിയൊ കൊടുക്കുന്ന ദിവസ ആഹ്
ഉം ഉം
ആ എന്റെ ആ അല്ല എന്റെ കൂട്ടുകാരിയുടെ കൊച്ചിന്റെ കാര്യം പറഞ്ഞായിരുന്നു ഇതുപോലെ ഇന്ന് പോളിയൊ കൊടുക്കാൻ പോണം എന്നൊക്കെ പോളിയൊ കൊടുത്ത് കഴിഞ്ഞാ ആ പിന്നെ ഈ കുത്തിവെയ്പ്പും ഒക്കെ ആവുമ്പോ പിന്നെ പിള്ളർക്ക് ഭയങ്കര നിർബന്ധം ആയിരിക്കല്ലോ?
അത് തന്നെ ഉം ഉം
ഭയങ്കര വേദന കാരണം ഭയങ്കര പാടാ അന്നേരം.
ആഹ് ഇന്ന് കുത്തിവെയപ്പല്ല പൾ പൾസ് പൊളിയൊ അല്ലേ അപ്പൊ പിന്നെ തുള്ളി മരുന്ന് വായിൽ ഒഴിച്ച് കൊടുക്കുന്നല്ലോ അത് കൊണ്ട് പിന്നെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും കൊഴപ്പമൊന്നും വരില്ല ഉം പിള്ളേർ കുത്തിയേപ്പ് ആമ്പഴാണ് പനിയൊക്കെ വരത്തുള്ളൂ.
ആ അതാ ഇവിടിപ്പം ഭയങ്കര മഴയ അന്നേരം എനിക്ക് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തെ പറ്റി ഓർമ്മ വ
ആ എന്റെ പൊന്നേ അത് തന്നെ അത് കാണുമ്പോല്ലേ
ആഹ അതാ അന്ന് എന്തുവായിരുന്നു അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പൊ
ഇയ്യോ അതൊക്കെ ഓർക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാ അങ്ങനൊന്നും ആവാതിരിക്കട്ടെ ഏത് ഭാഗത്ത
ആഹ അതാ അന്ന് വെച്ചാ നമ്മുക്ക് ക്കൊന്നും കുഴപ്പ ഇില്ലെങ്കിലും കൊറേ പേര് എന്തുവായിര്ന്ന് വീടൊക്കെ ഇടിഞ്ഞതും മലയൊക്കെ ഇടിഞ്ഞ് അവര് പോലും പ്രതീക്ഷിക്കാതെ
പിന്നെ ആ വയനാട് ഭാഗത്ത് വയനാട് ഭാഗത്താണേലും കണ്ടില്ലേ എന്തോര് ക
അതാ അതാ അന്നില്ലേ അന്ന് നമ്മൾ പ്രതീക്ഷിക്കാതാണല്ലോ അന്ന് ആദ്യവായിട്ട് ആ പ്രളയം വരുന്നത് മഴ ഉണ്ടെങ്കിൽ പോലും ആ പലരും വീട്ടിൽ വെള്ളം കയറിയെങ്കിലും ആ ഇപ്പൊ അങ്ങ് പോവും പോവുംന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്ന് പിന്നെ അവസാനം എല്ലാരേം രക്ഷിക്കാനൊക്കെ എന്തൊരു പാടുപെട്ട്
പിന്നെ അത് തന്നെ അയ്യോ അതേപോലെ തന്നെ അർജു അർജുൻന്റെ കാര്യം ആണേലും കണ്ടില്ലേ ലേ എന്തോരു കഷ്ടം
ആഹ് അതാ പാവം അതാ ഓരോ കാര്യങ്ങൾ കേക്കുമ്പോ അന്ന് തന്നെ എന്ന് വെച്ചാ ഓരോ വെള്ളത്തില് ഓരോ ചെമ്പൊക്കെ ഇട്ട് നീന്തി പോയേക്കല്ല ഓരോത്തരെ അയിനാത്ത് കേറ്റി കൊണ്ട് വന്നത്
ആഹ് ഗർഭിണികളും വയസ്സായോരും പ്രായം ചെന്നോരും എല്ലാം ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ കൊണ്ടന്നൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഇയ്യോ
ഈ രണ്ടു നെല വീടുള്ളോരൊക്കെ അതിന്റെ മേളിൽ കയറി നിന്നിട്ട് പോലും രക്ഷയില്ലാതായി
രക്ഷിയില്ലായിരുന്നു പിന്നെ റൂഫ് വഴിയൊക്കെ അല്ലേ ഓരോത്തരെ കയറ്റിയതും കടത്തിയതും ഒക്കെ
ആ അതാ എന്ന് വെച്ചാ ഇപ്പൊ കഴിക്കാനൊക്കെ എത്രയും ചെയ്യാ നമ്മള് പുറത്തു പോവാൻ ഒന്നും കഴിക്കാനൊന്നും വാങ്ങി വെക്കാനും പറ്റത്തില്ല വീട്ടില്
ഉം പാവം ബ്രെഡും വെള്ളോം എല്ലാം കുടിച്ച് ഉം അന്ന് ഓരോത്തരു ബ്രെഡും വെള്ളം എല്ലാം കൊടുത്തിട്ടൊക്കെ എന്തോരം ബുദ്ധിമുട്ടിക്ക് പാവം
ആഹ് അതാ അന്ന് വെച്ചാ അന്ന് മറ്റേ ഹെലികോപ്റ്റർ ഒക്കെ വന്ന്
ഉം നമുക്ക് നമുക്കൊന്നും പിന്നെ വെള്ളം ഇങ്ങനെ നെരപ്പായിട്ട് പോവുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല ഓരോ ഭാഗത്ത് വെള്ളം അയ്യോ
ആഹ് അതാ ഞങ്ങടെ ഇവിടെന്ന് വെച്ചാ ആഹ് ഇവിടെ ഒക്കെ കൊറേ വയലൊക്കെ ഉണ്ട് ഞങ്ങടെ വീടിന്റെ അടുത്തൊക്കെ
ഉം ഉം
അതുകൊണ്ട് പിന്നെ വെള്ളം ഒക്കെ അവിടെ പോയങ്ങ് താന്ന് തങ്ങി നിന്നോളും അതോണ്ടിന്നെ നമുക്ക് പ്രശ്നം ഇല്ല
ഉം ഉം
തോടൊക്കെ ഒള്ളോണ്ടേ അത്‌ വഴി വെള്ളം അങ്ങ് ഒഴുകി പോയ്ക്കോളും
അതേലേ ആഹ ഞങ്ങക്കും പ്രശ്നൊന്നുല്ല ഇവിടെ ഈ ഭാഗത്ത്
ആ അതാ അന്ന് അവരൊക്കെന്ന് വെച്ചല് ഹെലികോപ്റ്റർ വഴിയൊക്കെല്ല ഓരോരുത്തരെ തൂങ്ങി കെടന്നൊക്കെ എന്ന് വെച്ചാ റോപ്പ് വഴി മേലോട്ട് കേറ്റി കൊണ്ടു പോയി എല്ലാരിം ക്യാമ്പിൽ ക്യാമ്പിലല്ലായിരുന്നോ ക്യാമ്പില്
വല്ല്യ ഉരുളിക്കാത്തും ഒക്ക ഉന്തിയും തള്ളിയും എല്ലാരേം കൊണ്ടോണ കണ്ടഴിഞ്ഞാ അയ്യോ ക്കപ്പഴും കണ്ണീന്ന് മാറ
ആഹ് ആഹ് അതാ അന്ന്‌ എല്ലാരും കൂടെല്ല ക്യാമ്പില് സ്കൂളൊക്കെയന്നങ്ങ് ക്യാമ്പായില്ലേ അന്ന് സ്കൂളൊക്കെ അങ്ങ് അടച്ച് പഠിത്തഇല്ലാതായി
എത്ര വല്ല്യോരും ചെറിയോരും എല്ലാരും കൂട ഒന്നിച്ചേ
അതാ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും ഒരു വ്യത്യാസഇല്ലാതെ എല്ലാരും കൂട ഒരുമി മിച്ച് നിന്ന്
ഒരുമിച്ച് നിന്ന്‌ ഒരു കൂട്ടായ്മയായിട്ട് പോയി അതൊക്കെ ശരി തന്നെയാണ് നല്ല കാര്യം അന്നൊന്ന് എല്ലാരും ഉം ഒത്തു പിടിച്ച പോലെ എല്ലാരും ഒന്നിച്ച് നിന്നു
ആഹ് അതാ ഒരുപാട് സാധനങ്ങളായാലും പല സ്ഥലത്തി ന്നും മറ്റു സം സ്ഥാനങ്ങളിൽ ന്നായാലും അതുപോലെ നമുക്ക് കഴിയുന്നത് ഇപ്പ നമ്മള സ്കൂളീന്നായാലും വർക്ക് ചെയ്യുന്നെട ന്നായാലും വീട്ടീന്നൊക്കെ ആയാലും ഓരോ ക്ലബ്ബ് വഴിയൊക്കെ കുറേ പിരിവൊക്കെ നടത്തി കൊറേ സാധനങ്ങളൊക്കെ വാങ്ങി
അതന്നെ ഉം ഉം
അതൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ എത്ര ഗർഭിണികളും അതുപോലെ കുഞ്ഞു കൊച്ചുങ്ങളൊ ക്കെ ആകുമ്പോ ഭയങ്കര പാടല്ലേ അവരെ കൊണ്ട് എല്ലാരും കൂടി ഇങ്ങനെ ഒരിടത്ത് സ്കൂളിലൊക്കെ ആകുമ്പം ഭയങ്കര സൗകര്യംഒന്നും കാണത്തു ഇല്ല
ആഹ് ആഹ് ഓ അവിടന്നൊക്കെ എവിടന്നൊക്കെ ആൾക്കാര് എന്തൊക്കെയാ കൊണ്ട് കൊടു ത്തല്ലേ പാവം
ആഹ് അതാ അന്ന് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് പേര് സഹായിച്ചെന്നുള്ളതാ ആ സമയത്ത്
ഉം ഉം സഹായിച്ചു എത്രത്ര രാജ്യങ്ങളിന്ന് എവിടുന്നൊക്കെ എന്തൊക്കെ
അതാ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇല്ല്യോ രക്ഷിക്കാൻ മുന്നിട്ട് നിന്നേ
പിന്നെ അവർക്കൊക്കെ മുങ്ങലും നീന്തലും അറിയുന്ന കൊണ്ട് അവങ്ങള് എല്ലാം രക്ഷ പ്പെടുത്തി എല്ലാരെയും കരക്കി
അതാ അവരെക്കേന്ന് വെച്ചാൽ അ അവർക്ക് വേണമെന്ന് രക്ഷിക്കണമെന്ന് നിർബന്ധൊന്നും ഇല്ലല്ലോ അവർ ക്കവരുടെ കാര്യം നോക്കി പോയാ. മതിയാരുന്നു പക്ഷെ അവരങ്ങനെ വിചാരിച്ചില്ലല്ലോ ഓരോ അവരുടെയൊക്കെ ബോട്ടുകളൊക്കെ കൊണ്ടുവന്നില്ലേ
ഉം ഉം എല്ലാരും രക്ഷപെടുത്തിയ ശെരി
അതാ അത് മാത്രല്ല ഈ പ്രളയം വന്നതിന് ശേഷം ഓരോരുത്തർടെ വീടിനകത്തൊക്കെ ചെളി കേറി അത് പിന്നെ വൃത്തിയാക്കാൻ എത്ര പേര് പോയി
ഉം അയിന് എത്ര പേര് സഹായി സഹായിക്കുവൊക്കെ ചെയ്തു അല്ലേ
അതാ കൊറേ പേര് പോയിട്ട് ഇവ വൃത്തിയാക്കും കാര്യങ്ങളൊക്കെ അതുപോലെ ന്നെ കൊറേ പേരുടെ ഈ സ ഓരോ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയാരുന്നു
ഒരുപാട് പേര പോയി
ആഹ് അത് ഈ സർട്ടിഫിക്കറ്റ് പു ള്ളാരുടെ ഒക്കെ ആയാലും അത്ര ഇതായിട്ട് നട ക്കുന്ന സർട്ടിഫിക്കറ്റും സാധനങ്ങളും
ഓഹ് എന്തോരം കഷ്ടപ്പെട്ടു ഓരോരുത്തരും തമ്പുരാനെ അന്ന് എത്ര പേര് ഓരോരുത്തര് മരിച്ചു അങ്ങനെ ഓരോന്ന്‌ ഓർത്ത് കഴിഞ്ഞാൽ എന്തോരും അല്ലേ
ആഹ് അതാ അതുഅല്ല അന്ന് ഈ മഴ ചെയ്തപ്പോത്തേനും ഒത്തിരി മരങ്ങളൊക്കെ പിഴുതു വീണായാലും കറണ്ടിന്റെ പ്രശ്നം അത് വേറൊരു പ്രശ്നാ
ഉം സുനാമി വന്നു അതിനിടയ്ക്ക് ഡെങ്കി വന്നു ഉം എന്തക്ക അസുഖങ്ങള്‌ എന്തക്ക വന്നു പോയി ഓരോത്തർക്ക്
അതാ അങ്ങനെ
അയ്യോ ഉ പിന്നെന്താ മോളെ ഉ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് വീട്ടില് വിരുന്നുകാര് ആരെങ്കിലുംക്കെ വരോന്ന് ഞായറാഴ്ചയല്ലേ
ഇല്ല ഇവിടെ അങ്ങനെ വിരുന്നാരൊന്നും ഇല്ല ഞങ്ങള് മാത്രമേ ഉള്ളൂ
ഉം ഉം ഉം
പിന്നെ മഴയും കൂട ആയതുകൊണ്ട് എല്ലാരും പുറത്ത് പോവാനൊക്കെ മടിക്കുന്നൊണ്ട് അങ്ങനെ വിരുന്നാരൊന്നും വരാനുള്ള ചാൻസ ഒന്നും ഇല്ലേ
ഇല്ലല്ലെ ആഹ് ഞായറാഴ്ച്ച ഞായറാഴ് ച്ചയൊക്കെ ആകുമ്പോ എല്ലാരും കൂടെ ഒന്നിച്ചച്ച് കൂടും ചില വീടുകളിലൊക്കെ ഞങ്ങളടെ വീട്ടില് എപ്പോഴും കൂടുന്നത് ഉം ഞങ്ങളടെ വീട്ടിലൊക്കെ എല്ലാരും ഇങ്ങനെ വന്നും പോയി നിക്കുവൊക്കെ ചെയ്യും ചേട്ടന ചേട്ടനനനിയന്മാരും മക്കളും എല്ലാരും കൂടെ ഒക്ക ഞായറാഴ്ച്ച ഒത്തുകൂടും അല്ലേ ഞങ്ങളെങ്ങട്ടേലും അങ്ങോട്ട് പോകും
ആഹ് അതൊരു രസ് എല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കുടുംബം വെച്ച കൊറെ കാര്യങ്ങളൊക്കെ പറയാ കൊറെ സമയൊക്കെങ്ങ് പെട്ടെന്ന് പോവും
ഉം കുക്കിഗ് ഒക്കെ ഇഷ്ടണോ മോളെ
ആഹ് കുക്കിങ്ങ് ഒക്കെ എന്നു വച്ചാ എല്ലാ കാര്യവും ചെയ്യാ അറിയത്തില്ല എങ്കില് കുറച്ച് കറികളും കാര്യങ്ങളും ഒക്കെ വെക്കാ അറിയാം അത്യാവശ്യം അത്യാവശ്യ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കഴിക്കണ എന്നുണ്ടെങ്കിൽ കഴിക്കാനൊക്കെ അറിയാം
അറിയല്ലേ അഹ് അഹ് അഹ് വെക്കാനൊക്കെ അറിയാം
ആന് എല്ലാം അങ് മൊത്തത്തി വെക്കാ അറിയത്തില്ല
ഉം എന്നാലും അത്യാവശ്യം അമ്മേ അച്ഛനെ വീട്ടില ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യാൻ കൊറച്ചേലും പഠിച്ചത് നല്ലതല്ലോ
പ്പൊ ഈ ദോശയോ അപ്പോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കണങ്കിലോ പിന്നെ അതിപ്പോ ഒരു മൊട്ടക്കറിക്കെ വെക്കണെങ്കിലോ അതൊക്കെ വെ ക് ക്ക അറിയാ പിന്നെ ഇപ്പ ആ പിന്നെ ചോറിന് ഇപ്പ ചമ്മന്തി ആരക്കോ
ഉം
ഒരു തോരൻ വെക്കുകൊക്കെ ചെയ്യണന്നുണ്ടെങ്കി അതൊക്കെ ചെയ്യാ അറിയാ
അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കൊക്കെ പഠിച്ചുല്ലേ
ആഹ് പഠിച്ചു പക്ഷെ മീനൊന്നും വെക്കേഷൻ സമയത്തൊന്ന് ഒന്നും ഇല്ല അത് നമ്മള് ല്ലെ കൊറെ എപ്പോഴും ഇങ്ങനെ കണ്ട് കണ്ട് കണ്ട് പഠിച്ചതാ ആ പിന്നെ മീനൊന്നും വെട്ടാനറിയത്തില്ല
ഇപ്പഴും വെട്ടാൻ പഠിച്ചില്ലല്ലേ
ആഹ് ആഹ് ഇല്ല ഇല്ല
ഉം ഉം
ആഹ് അങ്ങനെ കൊഴപ്പില്ലത്ത രീതിൽ അറിയാം
എന്തോ
കൊഴപ്പല്ലാത്ത രീതിയിൽ അത്യാവശ്യം ഒന്ന് പിടിച് നി ക്കാനുള്ളതൊക്കെ അറിയാം
ഉം ഉം
പിന്നെ ഈ പഠിക്കാനൊക്കെ പോവു മ്പോ നമക്ക് അടുക്കളെലൊന്നും അങ്ങനെ
സമയൊല്ല ഒത്തിരി ഉണ്ടല്ലോ പഠിക്കാനൊക്കെ ല്ലെ രാത്രി എത്ര മണിക്ക കെടക്കൊക്കെ ചെയ്യ പഠിത്തം കഴ്ഞ്ഞിട്ട്
രാത്രി അങ്ങനെ ഏഹ് അങ്ങനെ ഇത്ര സമയൊന്നൊന്നും ഇല്ല ചിലപ്പോ പത്ത് പത്തര അങ്ങനെയൊക്കെ പോവും ആഹ് നമുക്കങ്ങനെ കൃത്യ സമയൊന്നും ഇല്ല
ഞാ അല്ല പഠിക്കാണോ പഠിക്കാനൊക്കെ ഒണ്ടല്ലോ അപ്പൊ പിന്നെ ഇപ്പോ ഭക്ഷണം കഴിക്ക കഴിക്കണേന്റെ മുന്നോ അതോ കഴിച്ച് കഴിഞ്ഞിട്ടോ കൊറച്ച് നേരം ഇരിക്കുന്നോരുണ്ട് വെളുപ്പിനെ എഴുന്നേക്കുവൊക്കെ ചെയ്യണ്ടേ പഠിക്കാൻ
ആഹ് അതാ ഞാൻ പിന്നെ അങ്ങനെ ഇ പ്പൊ അങ്ങനെ വെളുപ്പിനെ എണീക്കുന്ന പരിപാടി ഒന്നുവില്ല അന്ന് പത്താം ക്ലാസിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു രാവിലെ എണീറ്റൊള്ളെ പഠിത്തവും കാര്യങ്ങളൊക്കെ വരുന്നത്
അത് ശരി ആഹ്
ആഹ് ഇപ്പൊ പിന്നെ ഡിഗ്രിക്ക് ആയപ്പോഴത്തേനും നമ്മള് പിന്നെ പരീക്ഷ ആവുമ്പോഴത്തേനും ഉള്ളൊരു പഠി ഓ അതിലോട്ട് പോയി ആ ആ നമ്മള് പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു എല്ലാ ആ സമയം തന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് അന്ന് പഠി ച്ചേ പറ്റുവായിരുന്നല്ലോ അന്നന്ന് പഠിക്കണവായിരുന്നു ഇപ്പൊ പിന്നെ നമ്മള് അങ്ങനെ മിസ്സുമാരൊക്കെ ആയാലും കോളേജ് ആകുമ്പോ അങ്ങനെ നിർബന്ധി നമുക്ക് വേണ്ടത് നമ്മള് തന്നെ പഠിക്കണം ഇപ്പൊ നമ്മടെ കാര്യം നമ്മള് തന്നെ നോക്കണം അങ്ങനെ ഒരു രീതിയാണല്ലോ അവിടെ ഹലോ കേക്കാമോ ഹലോ
രണ്ടു നേരം പഠിക്കും രാവിലെയും വൈകിട്ടും എല്ലാം ഹലോ
ആലോ ആഹ് കേക്കാം കേക്കാം ആ കേക്കാം
ആഹ് ഞാനിപ്പൊ സൗണ്ട് ഇല്ലാതെ ഉപയോഗിച്ച് റേഞ്ച് കിട്ടാഞ്ഞിട്ട് ഇതാ കഴിഞ്ഞിട്ടാണോ
അല്ലല്ല കേക്കാം കേക്കാം പറഞ്ഞോ
ഉം ഉം ഉച്ച ഭക്ഷണം കഴിക്കാൻ കഴിക്കാനായില്ലേ
ഇല്ല ഇല്ല ഉച്ചഭക്ഷണം എ നമ്മള് ഞാൻ ഇപ്പം വീട്ടിലൂടെ നിക്കുന്നോണ്ട് അങ്ങനെ ര ചെലപ്പോ രണ്ട് മണിയൊക്കെ ആകും കഴിക്കാൻ അങ്ങനെ ക്രിത്യ സ മയൊന്നും ഇല്ല
ഉം ഉം ശരി മോളെ വിളിക്കാട്ടോ ഓക്കെ
ശരി ശരി